ഹലോ
ആഹ് എന്താ വർത്താനം
സുഖം തന്നെ എന്തൊക്കെ ഇണ്ട് വിശേഷം?
നല്ല സുഖം തന്നെ, എന്തൊക്കെയാ അവിടുത്ത വിശേഷൊക്കെ?
ഓ സുഖായിട്ട് പോവുന്നു ഇപ്പൊ വെക്കേഷനും കാര്യങ്ങളൊക്കെല്ലേ?
ആഹ് വെക്കേഷനൊക്കെ ആണല്ലോ എല്ലാവർക്കും
ഏഹ് ആഹ് അതെ ഇന്നൊരു മാരേജ് ഇണ്ടായിനു, ഇപ്പൊ കഴിഞ്ഞ് വന്നിങ്ങനെ ഇവടെ ഇരിക്കുവാരുന്നു.
ഏഹ് അത് ശെരി എവിടെ കുടുംബത്തിലോ അതോ
അല്ല അവടെ അയൽവക്കത്താണ്
ഏഹ്
അൽവക്കത്താണ് വീട് മാരേജിള്ളത് ഓഡിറ്റോറിയത്ത് വെച്ചാണേനു ഓഡിറ്റോറിയത്ത് വെച്ചാണേനു ഇപ്പൊ വീട്ടില് സൗകര്യം ഉണ്ടെങ്കിലും ഇപ്പൊ ആരും വീട്ട് വെച്ചാണ്ട് ചെയ്യാറില്ലല്ലോ
ചെയ്യല്ലല്ലോ ഇപ്പൊക്കെ വ് വീട് ഓഡിറ്റോറിയത്തിലല്ലേ ഫുള്ള് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട്
പ്പൊ അയിനനുസരിച്ച് ഏത് ഉള്ളൊരും അതോണ്ട് ഇപ്പൊ ഒരു ഉപകാരം എന്താന്ന് വെച്ചാല് നമ്മൾത് മാരേജ് കഴിഞ്ഞാല് ഞമ്മളെ വീടിന് പരിക്കൊന്നും ഉണ്ടാവുല. വീട്ടിലൊന്നും റെഡി ആക്കാന് ഒന്നും ഉണ്ടാവി ക്ലീനിങ്ങിനൊന്നും ഉണ്ടാവില്ല
ഉം നന്നാക്കാൻ ബുദ്ധിമുട്ടണ്ട ഉം ക്കെ പേ അവിടെ ആയതോണ്ട് നല്ല ആൾക്കാർക്ക് വെരാനും ഇ ക്കാനൊക്കെ നല്ല സൗകര്യാണ് അതും ആണ് ഇനി എത്ര വീട്ടില് സൗ ഇവര്ണ്ടായാലും അതിലേറെ ക്കാനും കാര്യത്തിനൊക്കെ നല്ല സൗകര്യാണ് ഓഡിറ്റോറിയത്തിലായാല് പിന്നെ എന്തെർന്നിട്ട് ഫുഡൊക്കെ?
ഫുഡ് രണ്ട് ഐറ്റംസ് ഫുഡോക്കെ ഉണ്ടായിനു സുർബിയാന് ണ്ടായിരുന്നു ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു ബ്രോസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ വെ വെജിറ്റബിൾ വിഭാഗ ത്ത്ക്ക് പോവാണെങ്കില് പച്ചക്കറി സാധാ ചോറൊക്കെ ആണെങ്കിൽ സാമ്പാറും പിന്നെ ചോറും പിന് പയറുപ്പേരി ണ്ട് അവിയല് ണ്ടായിന്നു പിന്നെന്താ കിച്ചടി അങ്ങനെ അഞ്ചൂട്ടാനും ചോറുണ്ടല്ലോ സദ്യ വേണ്ടോർക്ക് സദ്യ
പിന്നെ ഏഹ് പ്പ എല്ലും ഉണ്ടല്ലോ കൺഫ്യൂഷൻ ആ
ആഹ് നല്ലതും ഉണ്ട് ആഹ് ഏതാ കഴിക്കണ്ടെന്നുള്ളൊരു കൺഫ്യൂഷൻ ആണ് വെ ചെല്ലുമ്പോ തന്നെ വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളും ആയിട്ട് അങ്ങനെ വെൽ ൽക്കം ഡിങ്ക് ഒരു മൂന്നാല് ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ രണ്ട് മൂന്ന് ഐറ്റംസ് ചായ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ചായ ഇണ്ടായിരുന്നു
വന്ന് കേറുമ്പോ തന്നെ നമ്മള് നല്ലോണം അത് കുടുക്കും
പിന്നെ ആ സ്വീറ്റ്സ് വേറെ ആ അതെ സ്വീറ്റ്സ് ഐറ്റംസ് വേറെ ഉണ്ടായിരുന്നു
ആഹ് ആ
അങ്ങനെ ഉഷാറായിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അടിപൊളിയെന്നു എല്ലാവാരും കൂടെ ആ നിറച്ച് ആൾക്കാരും ഉണ്ടായിനുട്ടോ പക്ഷെ അതിനനുസരിച്ചുള്ള നല്ല സൗകര്യമുള്ള ഓടി റ്റോറിയ്യതായത് ആയതൊണ്ട് വലൊരു ഇത് തിരക്കില് പെട്ടിട്ടില്ല നല്ല ആ കേൾക്ക്ണ്ല്ലേ ഹലോ
ഹലോ
ആഹ് കേൾക്ക്ണ്ല്ലേ
ആഹ് കേൾക്കുണ്ട്
ഉം ഉം നല്ല തെ സൗക സൗകര്യള്ളൊരു ഓഡിറ്റോറിയാ ആഹ് ഭക്ഷണം തന്നെ
ആ ഇപ്പൻ്റെകണക്ക് ഏത് ചെറിയ വീടാണെങ്കിലും വല്ല്യ ഓടിറ്റോറിയാ ആഹ അല്ല എങ്ങന വീട്ടില്
ഉ
സൗകര്യ ഉണ്ടെലുഒക്കെ പോവും ച്ചെറിയ ഏറ്റവും വല്ല വലിയ ഓടിറ്റോറിയം യ നോക്കിക്കാണ്ടേ അതുള്ള സൗകര്യം നോക്കിട്ടാണ്
ഉ രണ്ടും മൂന്നും ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ വേറെ
ന്നിട്ട് പെണ്ണിന്റെ വീടോ ചെക്കന്റെ വീടോ
എവിടെ പെണ്ണിന്റെ വീടെനും ചെക്കൻ ഇങ്ങോട്ട് വന്നിട്ട് വന്നക്കായിരുന്നു അവര് രാവിലെ ഒരു ഒമ്പത് പത്ത് മണിക്കായപ്പോ അവര് വന്നിട്ടുണ്ട് ഇന്നാണ് പെണ്ണിന്റെ വീട്ടിലെ റിസപ്ഷന്
എന്ന അവിടെല്ല അല്ലേ
ആ ആ ചെക്കന വീട്ടു തോൽക്ക് ഇന്നായിരുന്നു ഇന്ന് ഇവടക്കായിരുന്നു കല്യാണം
ആഹ് ഇഞ്ഞി നാള അങ്ങട്ട് അങ്ങട്ടേക്കാരം നാളെ കല്യാണം ഹലോ